ഹലോ ആ എന്താണ് വിശേഷം
സുഖാണ്
എന്താ കറക്കന്ന്
ആ കിടക്കിരുന്നു കുട്ടികള് സ്കൂളിന് വരാനായി
ആ ഇവിടെ അതെ മോളെ കുട്ടി വരാനയിക്കന്ന് മാനേടു വീട് ഇവിടെ എടപ്പാള എടുത്താ നിങ്ങള എവിട
എടപ്പലോ എടപ്പാള് ആ ഞാനിവിടെ മ മലപ്പുറം മലപ്പുറം പുലാമന്തോളാണ്
പട്ടാമ്പി അല്ലേ അത് വരയാ
ആ പട്ടാമ്പിന്ന് പെരിന്തൽമണ്ണ റൂട്ടാണ്
ഞാന് പട്ടാമ്പെ അടുത്ത് തന്നെ വരി
ആ ആ എടപ്പാള് പട്ടാമ്പി കഴിഞ്ഞിട്ട്
അതെ അതെ ആ തൃത്താല അതിന്റെ ഇടയിലണ്ട മൂന്നാള് ഉം ഉം മൂന്നാള് വലിയ ഇല്ല ചെറിയളല്ല കല്യാണം കഴിഞ്ഞളാണ് ഒരു കുട്ടിയുണ്ട് ആ അവള സ്കൂളിൽ പോയിക്കണുന്നത് വരാനാ ഇപ്പൊ ആ ആ നല് അല്ല മൂന്നാഴ് വിടും പക്ഷെ കുട്ടിയത്തെ നാലേ പത്ത നാല ഇരുപത്തൊക്കെ ആകും
ആ ആ
അവിടെ
മഴ ഉണ്ടായിരുന്നു ഇതദേവരെ മഴ ഉണ്ടായിരുന്നു. മഴപ്പല്ല ഉ വെയിലാണ് ഉ ഉ ഒരു കല്യാണണ്ട് ഇന്ന് ഒരു പട്ടാംബി ഒരു കല്യാണ ഉണ്ടായിര്ന്ന് അതിന് ഉച്ചക്ക് പോകാൻ പറ്റ പറ്റിയിട്ടില്ല ഇനിയിപ്പോ വൈകുന്നേരം പോയി പോരാൻ വാണ്ടിട്ട്. എന്താണ് ചോലക്കലോ.
ചുരക്കല് ആ പോയടെ അപ്പർത്ത്ല്ലേ?
ആ പൊയടെ പാലത്തിന്റെ അപ്പർത്ത്.
പാലറ്റന്റെപ്പറം ചോലക്കല് ആ അതെ ആഹ ആഹ്
ചോലക്കൽ ഓഡിറ്റോറിയത്തിലാണ് പറഞ്ഞു പക്ഷെ കല്യാണം കഴിഞ് ഞങ്ങൾഞ്ഞി ഞാഇഞ്ഞി അവരെ വീട്ട് പോവാൻ വാണ്ടിയിട്ടെ
ആ ആ ആ പട്ടാമ്പില് കുടുംബക്കാരൊക്കെ ഉണ്ട് ഇന്റെ ഇക്കാന്റെ വീട് പട്ടാമ്പി ആണ് ഉ ഇരുമ്പുള്ളി ഉം സംസ്കൃത കോളേജൊക്കെ ആയിട്ട്
ആഹ് ആഹ് ആഹ് സംസ്കൃത കോളേജഞിട്ട് ഉം പി എനിക്ക് നാലാളുണ്ട് എന്റെ മക്കളും വല്യ കുട്ട്യോളന്നെ ചെറുത് എട്ടാം ക്ലാസ്സിലാണ്
ആഹ കല്യാണം കഴിഞ്ഞാല്ലാരിം
ഏഹ
കല്യാണം കഴിഞ്ഞാ
കല്യാണല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല മൂത്തോന് എന്താ പി ജി ക്ക് പഠിക്കാണ്
ആഹ മൂത്തത് മോനല്ലേ
മൂത്ത മോനാണ് ഞാനിവിടെ പത്തനംതിട്ട പി ജിക്ക് പഠിക്കണ് രണ്ടാമത്തത് മോളാണ് മോൾ ഇവിടെ കണ്ണൂർ ഫിസിയോതെറാപ്പി ക്ക് പഠിക്കാണ്
ആഹ ആ ആ നോക്ക പഠിപ്പ് കഴിഞ്ഞോ?
ഫിസിയോ തെറാപ്പി ഫസ്റ്റ് ഇയർ ആണ്
ആഹ ഫസ്റ്റിയറായിട്ടില്ലേ
നാല് വർഷല്ലേ പിന്നെ ഉം മൂന്നാമ രാള്പ്പൊ പത്താം ക്ലാസ് ആണ് നാലാമത്തത് മൂന്നും മൂന്നും ആൺകുട്ട്യോളും ഒരു പെൺകുട്ടിം
ആഹ ആഹ
ഉസ്താണ് ഹ് ഹ് പിന്നെ വീട്ടിലെ ആള് ഉസ്താദാണ് അറിയ
അതെ ആഹ അത് ശെരി എവിടെ പഠിപ്പിക്ണ്
അവര് വടെ കരിങ്കല്ലത്താണി പറിം മലപ്പുറം ജില്ലേനെണ് കരിക്കല്ലത്താണി ഉം നിങ്ങളാ വർത്താവോ
അതെ ആഹ മുത്ത കുട്ടി
ആഹ മൂത്ത മോനാണ് മോൻ പൊർത്താണ് ആഹ ആഹ ആഹ അതന്നെ ഇം കല്യാണം കഴിഞ്ഞ് മോള് വിശേഷം ഇണ്ടായിരിക്കാന്ന്
അതെ ആഹ
എട്ടാ മാസമായി
ആഹ ശെരി ആഹ
അപ്പങ്ങനെ പിന്നെ പെകുട്ടി രണ്ടാ ളിം കല്യാണം കഴിഞ്ഞ്ക്ണ് ചെറിയ മോൾക്ക് ഒരു കുട്ടി ഇണ്ട് മൂത്താൾക്ക് കുട്ട്യാളായിട്ടില്ലാ
ആഹ ആഹ ആ മൂത്ത മൂന്നാളിം കല്യാണക്കെ കഴിഞ്ക്ക്ണ് ല്ലേ
ആഹ മൂന്നാ ളിം കഴിഞ്ഞിക്ണ്
ആഹ അത് ശെരി ആഹ് അപ്പപ്പ ഒഴിവായിട്ടിരിക്ക വീട്ടില്
ആഹ് ഒഴിവൊന്നുല്ല ഒഴിവ്
ഉഹ്ഹ്. അത് ശരിയ എന്റെ പേര് ബുഷറേ
ആഹ ആഹ ആ ഒഴിവൊന്നുല്ല പേരക്കുട്ടിണ്ട് ഇപ്പ രാവിലെ രാവിലെ മക്കള് രണ്ട മ മരോൻ ഗൾഫ്ന്ന് വന്നിണ്ട് അപ്പൊ പിന്നെ ഇപ്പോ ഡ്യൂട്ടിക്ക് പോവോ മക്കളൊക്കെ
ആഹ
ആ ചെടിയാല് ഇവിടെ ഹോസ്പിറ്റലാണ് തന്നെ പിന്നെ മൂത്തത് ഇവിടെ ടീച്ചറ എടപ്പാള് പി ജി ല് അഡ്മിനി സറ്റേഷ നായിട്ടെ
അതെ ആഹ
അപ്പൊ അങ്ങനൊക്കെയാണ് ആഹ മൂത്ത മോള് ടീച്ചറ രണ്ടാമത്ത് മത്ത മോളാണ് ഇവിടെ പഠിക്കണ് മോനാണ് പിന്നെ ആ ആ മോ മോള കുട്ടിയാപ്പ ള്ളത് ആഹ് ആ മോളെ കുട്ടി മോള് രാവിലെ ഡ്യൂട്ടി പത്ത് മണിക്കാ പോവ
അത് ശെരി ആഹ
അപ്പൊ സ്കൂൾക്ക് പ്പോ കുട്ടിയെ വിടാനയ് ക്ക്‌ണ് വിളിക്കണ്ട് മോള് ങ്ങനെ വിളിച്ചട്ടെ ഞാനിവിടെ പുറത്ത്റങ്ങിക്കാണ് വരുമ്പോ കാണാല്ലോ യൗടെ ത്താനെയ്ക്ക് ണത് വിളിക്ക വിളിക്കയ് ആ സമയംവുമ്പളെയ് നാലെ പത്തൊക്കെകുമ്പഴേ വിളിക്കലില്ല ഉ ഉ ആ ആ ഞാൻ ബെർദങ്ങനെ വിളിചോക്കിയ ഇക്കതരേങ്കിലൊക്കെ അങ്ങനെ വിളിച്ചു വെറതെങ്ങനെ ആരിക്കല്ലേ
ആഹ ഞാൻ ഫസ്റ്റ് ടൈംമാ ആദ്യയ്റ്റാ
അതെ ആഹ അത് ശരി
ആഹ ഉം
ആ ഹ്മ് കുട്ടി വരാനയ്ക്കുണ് അപ്പൊ ഇനിയിപ്പ ങ്ങനെ മോള് വിളിച്ചൊക്ക്‌ണ്ട് അവൾക്ക് ബേജാറ്ണ്ടാവേ കുട്ടി യൗട്ക്കേലും പോകോച്ചിട്ടേ ഇവിടെ ഞാാൻ ഇല്ലെങ്കില് ഇവിടെ ഇറങ്ങിയ ചെറിയ കുട്ടിയല്ലേ തൊന്നും അറീല്ലല്ലോ
അതെ അതെ ഉം
ഉ അപ്പൊ ഇതാണെങ്കി ആ ടൈമുണ്ട് സ്വന്തം വീട് ഇവിടെ പടിഞ്ഞാറങ്ങാടി
പടിഞ്ഞാറങ്ങാടി മറ്റേ എന്താ കുന്ന കുളത്ത്ക്ക് പോണ വയിക്ക്
ആഹ കുന്ന കൂറ്റനാട് അറിയോ ആ അങ്ങനെ അങ്ങനെ കല്യാണം കാഴ്ച്ച് കൊണ്ടെയ്ക്ക്ണ് കോട്ടം പക്ഷേ ഞാൻ താമസിക്കണ ഇബടെ താമസിക്കണേ ഇബടെങ്ങനെ എന്റെ വീടിന്റെട്ത്തന്നെ ആ ആഹ
ആ താമസം താമസം പടിഞ്ഞിറങ്ങാടിയപ്പോ
ആഹ് അതെ അതെ താമസം പടിഞ്ഞാറങ്ങാടിയ
ആഹ് ശെരി ആഹ അപ്പൊ കുട്ടിപ്പൊ ഏത് സ്കൂളില പഠിക്ക്ണ്
ഇവ്ടെ അട്തന്നെ ഓ ആ എത്തി താ പോ കട്ടാക്കണ്ട ഞാന് ഓളന്ന് ഇറക്കിനെ ഷെയ് സംസാരിക്കാം കേട്ടാ ഞ എ അത് വണ്ടി തിരിക്കാണത്
വീട്ടിന്റെ അവിടെ കൊണ്ടുവന്നക്കാ
ആഹ വിടെ പഠിക്കാണങ്കിലോ
എത്ര പോന്ന കുട്ടിയാ
ഏ
എത്ര
ഈ പ്രാവശ്യംന്താ നാല് വയസായ കുട്ടിയാണ്
ആഹ പ്പ കെജിയാണ്
ആ ഇപ്പംചെർ ത്തേള്ളൂ ആ ആ ആ ആ എത്തി എന്താ ഞാന് ആഹ മോൾ വിളിച്ച്കൊണ്ട് ണ്ട് ഞൻ കട്ട യ്യെല്ലട്ടാ ഞാന് മോളെ ഇട്തേൻ ശേഷം സംസാരിക്കാംട്ടാ
ആഹ
നിങ്ങള് എന്തേലേകേ പറഞ്ഞോളി ആ ഞാൻന്ന മോളെന്ന് ഇടുക്കട്ടെ.
ആ ആയിക്കോട്ടെ ഉം കോൾ വരുന്ന ണ്ടല്ലേ പിന്നെ വെറെ എന്തൊക്കെ ഉം
കട്ടായോ ഫോണ് വെചോങ്ങള് ഫോണ് വെചോയിക്കാ
അ അ പരാതിയണ് ആ മോ മോള് മോള് ഒപ്പല്ല കുട്ടി പിച്ചിന്ന്പറഞ്ഞ ഉം എന്തായാലും മക്കളൊരു കാര്യം ഹ് ഉം നിപ്പൊ ആ പ്പ്മ ഇല്ല അവ പിന്നെഞാഎന്താച്ച കൊടുക്കും ചോറാണങ്കിൽ ചോറ് കൊടുക്കും അല്ലെങ്കി വേറെ എന്തെങ്കിലും പറങ്ങി ഉണ്ടായി കൊടുക്കണം. ഉം ഉം
വേറെഞ് സുഖല്ലേവിടെ മക്കള് വന്നിട്ട് ല്ല നാലര ഒരാള് സൈക്കിളാ വരാ വല്യള് പിന്നെ ക്യാമ്പൊക്കണ്ട് ഫട്ബോൾ ക്യാമ്പ് ണ്ട കഴിഞ്ഞിട്ട് എത്താൻ വൈകും, അങ്ങനെ
ഉം മക്കൾക്ക് എന്താ കൊടുക്കാവാന്നാല്
ഉച്ചക്കത്തെ ഫുഡ് മതി ചോറ് മതിയും മറ്റന് പിന്നെ എന്തെിലൊക്കെ പലഹാര എന്തെലുംക്കെ വേണ്ടിരും വല ബേക്കറിയോ ചായയൊക്കെ വേണ്ടി വരും
അതെ ആ ഇവിടെബേക്കറിയുടെ പരിപാടി ഇല്ല വേറെന്താണ്
മോളങ്ങള അടുത്ത് മോളം കല്യാണം കഴിച്ചിക്കണേ കേട്ടാപ്പൊ
ഓളെ മരുന്നല്ലേര്
ആ
ആ ന്ന് ഇന്ന് കളർഡ്രസ്സ് സ്കൂളകെ അടുതന്നെ, ഇന്ന് പോകുമ്പോ ഫോട്ടോന്നും ഇട്ൻ പറ്റില്ലേ, അപ്പോളെ അബക്ക് അബ ട്ട് കൊടുക്കാണ്ട് ഫോട്ടോ വിട്ടുകൊടുക്കാൻ
ആ
അപ്പൊ, ഫോട്ടോ എടുത്തിട്ട്ലന്ന് പോകുമ്പോ മറ്റേ ഡ്രസ്സ്ട്ടന്ന് ഫോട്ടോ എടുക്കലുണ്ട് ഉം അപ്പൊന്ന് ഓളെപ്പ ചോയിക്കഫോട്ടോ ഒന്നും കൊടുത്തില്ലേ ചേയിക്ക്ണത് അവരിവിടെപ്പോ അല്ലല്ല നാട്ടിലന്നെ
ആയിട്ടില്ല ആ
ആഹ ആഹ് ആഹ അ ശരി പിന്നെ
ആ അത് അവിടെണ്ട് എന്തെങ്കിലും പേരിന് കൊണ്ടായത് ഒന്നും കഴിക്കാതെ കൊണ്ടരും ചോറാണെങ്കിലും അതെ ചോറ് കഴിച്ച എല്ലാ അതേ പടി കൊണ്ട് ആ ഉച്ചക്ക് കൊണ്ടവരുന്നത് മിഞ്ഞിഞ്ഞാന്ന് പോയിട്ട് അതാ അതേ പടി കൊട്
ഇപ്പം, നല് വയസല്ലേ ആയിട്ടുള്ളൂ, കഴിക്കാനെന്നും ഒറ്റക്ക് ഒന്നും അങ്ങനെ ആയി
ആ ഇല്ല ഇപ്പം എന്നും വാരി കൊടുത്തിട്ടേ, ഇന്ന് ചോറ് കുറച്ച് കഴിച്ചിണ്ട് പപ്പടവും ഉരുളകിഴങ്ങൊക്കെ പൊരിച്ച് കൊടുത്തിട്ട് അതൊന്നും കഴിച്ചിട്ടില്ല അതൊക്കെ അങ്ങനേ ഉണ്ട് ഇനി ഇവിടെ അതേ കുളി കുളിച്ചിട്ട് ഇന്ന് മര്മോളെ വിളിക്കാൻ പോണം നാളെ ഡോക്ട കാണി പോണ്ടെ
ആ ആ
നാളെ ആ ആ മ അമ്പതാ കോട്ടക്കലാ കാണിക്കുന്നെ
കോട്ടക്കലോ കോട്ടക്കലാണോ അവരുടെ വീടപ്പോ
അല്ലല്ല ഉ ഉം കോട്ടക്കല് അല്ല ഇവിടെ പിന്നെ ഞങ്ങക്ക് ഇവിടെ അടുത്ത തന്നെ കോട്ട അതിക ദൂരം വരുന്നില്ല ഒരു ഒന്നര മണിക്കൂറൊക്കെ യാത്രയ
ആ ആ അ
അവന് അവിടെത്തെ നല്ല ഡോക്ടർ പറഞ്ഞപ്പോയെ
ആ നാലേ പത്ത് ആയില്ലേ കല്ല്യാണത്തിന് പോവാൻ വേണ്ടി ഒരുങ്ങാ
ആ ആയിക്കോട്ടെ നിങ്ങള് കല്യാണത്തിന് പോയിക്കൊളിൻ ട്ടാ ശെരിന്ന ഒരിങ്ങി കോളിൻ എനിക്ക് മരുളെ വിളിക്കാൻ പോവാനുണ്ട് ഇപ്പോ എന്നാ ശരി രാവിലെ വിളിക്കണ്ട് ഞാൻ ആയിക്കോട്ടെ ശരിയെന്നാ